ഹലോ
ആ പിന്നെ എന്തൊക്കെയ
സ്ലാലാമലൈക്കും.
വലൈക്കുംസ്സാലാം
കേൾക്കണില്ലല്ലോ സൗണ്ട് ഇല്ലല്ലോ
കേൾക്ണില്ല.
ആ അപ്പൊ കേ കേക്കണ് ണ്ട് പശേകുണ്ട്ന്ന് പറയണ പോലെയാണ്.
ഉം റേഞ്ചിന്റെ പ്രശ്നവും ഇവിടെ നല്ല മഴയണേ
ആ ഇവിടെപ്പോ മഴന്നെണു ഇപ്പൊ ഇപ്പൊ കൊറ കുറച്ച് കുറഞ്ഞിക്കുണുപ്പൊ അങ്ങനെ ഉച്ചക്കേഷം വല്ലാതെ പെയ്തിട്ടില്ല.
എന്തോരു മഴ അറിയോ ഏ
ആഹ് പിന്നെ വേറെ എന്തൊക്കെയ ന്നിട്ട് ചായടിയൊക്കെ കഴിഞ്ഞോ
ഉം ചായടികഴിഞ്ഞു കുറേ ഉണ്ട് ഈ ഉണങ്ങാന് മഴ പെയ്ത്തിട്ട് ഉണങ്ങണ്ടേ
ആഹ് എല്ലാരെ സ്ഥിതിയതന്നെ
ഉം ചെറിയ മക്കക്ക് ഞാൻ ഫുള്ള് അയല് കെട്ടീക്കാ റൂമിൽ അയല് കെട്ടീക്ക ഞാന് ഉണങ്ങാൻ വേണ്ടിട്ട്
ഫാനിന്റെ ചുവട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടാവൂല്ലേ
ആഹ് ഇതുപോലെ തന്നെ ഇട്ടുക്ക്ണ് ഞാൻ റൂമില് അയല് കെട്ടിട്ട് നിക്കാണങ്കി ചെറിയ ചെറിയ മക്കളാണ് എനിക്ക് നാല് മക്കളാ അപ്പൊ അവരെങ്ങനെ അവരുടെക്കെങ്ങനെ എന്താണ് ചെറിയ ചെറിയ ഡ്രസ്സാ ളാവില്ലെ അവിടെ
ആഹ് അതാണ്ഈ കുട്ടിയാൾ തൊന്നും തീരെ ഉണങ്ങി കിട്ടൂലല്ലോ.
ആഹ് എന്തൊരു ബുദ്ധിമുട്ടറിയോ ന്നിട്ട് ഞാൻ അയറൂമില് നാല് അയലട്ടിരിക്കുന്നു.
ആഹ് ഞങ്ങള് പിന്നെ ഓ പ്പൺ ടെറസ്മ്മേ അയല് കെട്ടീട്ടുള്ളതോണ്ടേ
ആഹ്
അങ്ങനെ ഒയിഞ്ഞ അങ്ങനെ അങ്ങനെ പോവ്ണ്ട്.
ഉം നിങ്ങളൊറ്റക്കാ
അല്ലേ എനിക്ക് രണ്ട്കുട്ടികൾണ്ട് മോളും കുട്ടികളും ഉണ്ട് ഇവിടെ മകൻ മകൻ എന്റെ മകന് വിടില്ല ഓന്റെ ഭാര്യയും കുട്ടിയും ഓളെവീട്ടു പോയിക്കാണ്.
ഏഹ്
രണ്ട് കുട്ടികളാ എനിക്ക് രണ്ടാളെയും കെട്ടിച്ചു ഓക്ക് രണ്ട് കുട്ടികള്
മാഷാ അല്ലാഹ്
മകന് ഒരു കുട്ടി ഓന് ഓള് ഓനും ഇവിടല്ല ഓൻ ജിദ്ദയിലാണ്
ഏഹ്
പിന്നെ എന്നിട്ട് കുട്ടികള് നാല് കുട്ടികളോ
ആഹ് നാല് മക്കള് മൂത്താക്ക് എട്ടുവയസ്സ് ആയിട്ടുള്ളു
ഏഹ് ശരി മാഷാ അല്ലാഹ്
ഉം മൂന്ന് മൂത്ത മൂന്ന് പെൺകുട്ടികളാണ് മൂത്തത് മൂന്ന് മൂന്ന് പെൺകുട്ടികളും ചെറുത് മോനുമാണ്
ആഹ് അത് ശരി നാലാംകാല ആണല്ലേ
ആഹ് മോഹൻക്ക് പത് പത്ത് പത്ത് മാസമായിട്ടുള്ളൂ
ആഹ് ശെരി റബ്ബേ ചെറിയകുട്ടിയാണപ്പോ
ആഹ്
ഉം ഹസ് ബെന്റി നെന്താ പണി
അത് ഇവിടെയിന് കുവൈത്തില് ഹൗസ് ഡ്രൈവറാ
ആഹ് അത് ശരി ഇവിടെല്ലേ ഇപ്പ നാട്ടിലില്ല
ഇല്ലല്ല
ആഹ് അത് ശെരി വീട് വീട്ടില് ആരൊക്കെ വേറെള്ളത് ആരാ
ഹസ്ബന്റിന്റെ വീട്ടില് ഏഴ് പെങ്ങമാരും ഒരു മോന് നും ഉള്ളു
ഏഹ്
ഹസ്ബന്റിന്റെ വീട്ടില് വാപ്പ ഉമ്മ ഏഴു പെങ്ങന്മാരുണ്ട്
ആഹ്
ഒരു മോനെന്നേ ഉള്ളു
ആഹ് അത് ശെരി മോനാരും മോനെ ഉള്ളു
ആഹ്
എന്റെ വീട്ടില് വാപ്പാ ഉമ്മ ഇകാക്ക ഞാൻ ഒരു ഇത്താത്തിയുണ്ട്
ആഹ് ശരിയാ ആഹ്
നമ്മള് കുടുംബത്തിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴച്ചിട്ടുള്ളത്
ഏഹ് അത് ശരി
എന്റെ മൂത്താപ്പാന്റെ പേരക്കുട്ടിയാ
ആഹ് അത് ശെരി അന്റെ ഹസ്ബൻഡല്ലേ
ആഹ് ആഹ് നമ്മള് തങ്ങന്മാരാണേ
ആഹ് അത് ശരിയാ സോറി ആഹ് ശരിയാ ആഹ് വേറെ എന്തൊക്കെയ എന്നിട്ട്
വേറെന്ത് റാഹത്താ അൽഹംദുലില്ലാ ഇങ്ങനെ പോണ്
ഏഹ്
റാഹത്തായിട്ട് ഇങ്ങനെ പോണേ അറിയാം
ആഹ് കുട്ടികളെപ്പം കുട്ടികളെ വലിയ കുട്ടികളൊക്കെ സ്കൂൾക്കും ഒക്കെ പോണില്ലേ മദർസക്കൊക്കെ
ആഹ് മോള് നാലാം ക്ലാസ്സിലാണ് മദ്രസില സ്കൂളിൽ മൂന്നാം ക്ലസ്സിലും
ആഹ് ശരി ആഹ്
ഉം
വേറെ ന്താ
പിന്നെ എന്തൊക്കാ വേറെന്ത് ഇങ്ങനെ പോണ് അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ആഹ് സുഖം തന്നെയാണ് കുഴപ്പൊന്നുമില്ല
നിങ്ങളോവിടെ കൃഷിയൊക്കെണ്ടാ
ഏഹ്
കൃഷിയൊക്കെ ഉണ്ടൊ നിങ്ങളോടെ.
ഇല്ല ഇല്ല കൃഷിയൊന്നുല്ല ഞങ്ങള് പിന്നെ നാല് രണ്ടേരി തെങ്ങുണ്ട് ന വൽത് പിന്നെ ചെറിയ തൈ തെങ്ങള് അങ്ങനെ. അരക്കാനാവശ്യത്തിനുള്ളൊരു തേങ്ങ കിട്ടും വേറെ കൃഷികളൊന്നുല്ല. ത് പതിനാല് സെന്റ് സ്ഥലത്തൊരു വീടാ.
ഏഹ് ഇവിടെ അങ്ങതന്നെ വരല് വിടെ സ്ഥലൊക്കണ്ട്. ഇരുവത്തഞ്ച് സെന്റ് സ്ഥലൊക്കെണ്ട് ഇവിടെ വാപ്പാക്ക് പക്ഷെ നമ്മള് വല്ലാതെ കൃഷി. കൃഷി നടല് അങ്ങത്തൊന്നുല്ല. കണം ഇൻക്ക് നേരണ്ടാ ഈല മൂന്നാല് മക്കളെ കാര്യം കഴിഞ്ഞിട്ടല്ലേള്ളു വേറെക്കെ.
ഏഹ്
ഇനിക്ക് അയിനുള്ള നേരണ്ടാവൂല അറിയ.
ആഹ് ഇയ് നാല് നാലെണ്ണത്തിനേം കൂടെ എന്താ.
ഈ നാല് മക്കളെച്ചീ നമ്മൾ ൻ്റെ മോള്ന്നല്ലെ ചോയ്ക്ണ്ട് മ്മാ മ്മാക്കെങ്ങനെ കുട്ട്യേളെ നോക്കലൊക്കെ പരിചയായത് എന്ന് അപ്പ ഞാൻ പറഞ് ഇമ്മക് കുട്ട്യേളണ്ടായ. ഇപ്പം കുട്ട്യേളെ നോക്കലണ്ട് പരിചയായതാ സത്യം പറഞ്ഞാ ഞാന്. ഒരു മുട്ട വരെ പൊരിക്കാ ഇൻക്കറിയില്ലായിരുന്നു കാരണം വെച്ച ഇന്റെ വീട്ടില് ചെറിയ മോള് ഞാനാ. ന്റെ വാപ്പ കൊറച്ച് പ്രായള്ള ആളാണ് ഒരു എമ്പത്തഞ്ച് വയസ്സൊക്കെണ്ട് വാപ്പക്ക് പക്ഷെ വാപ്പാൻ്റെ ചെ.. റിയ മോള് ഞാനാണെയ് അതുകൊണ്ട് തന്നെ ഇൻക്ക ഒന്നും. അറിയിലാർന്നു പക്ഷെ ചെറിയ മോക്ക് നാല് കുട്ട്യേളായത് പെട്ടെന്നരുന്നു ന്റ വാപ്പ. പ്പളും അള്ളാ. ഒരു കഥയന്നേ ആഹ് ഞമ്മക്ക്. ക്ക് ഒരു റെസ്റ്റ്ണ്ടാവൂല്ലേ ഇവരെ കാര്യം മാത്രേള്ളൂ ചെയ്യാണ്ടാവ. ആകെ രാത്രിയൊക്കെ ചെലേ ചെലേ സമയത്ത്. വിരാ ന്റെ മൂന്നാമത്തെ മോക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ.
തന്നെ
അതായത് മക്കളെ പെൺകുട്ട്യേളെയ മൂത്ത മൂത്താക്ക്. എട്ട് വയസ്സ് രണ്ടാമത്താക്ക് ആറ് കഴിഞ്ഞ് ഏഴാമത്തെ വയസ്സ് പിന്നെ. ഇയ്യ മൂന്നാമത്തെ മോക്ക് മൂന്ന് വയസ്സായിട്ടുള്ളേയി അപ്പോ ആ ആള് കുറുമ്പ്ത് വിട്ടിട്ടില്ലല്ലോ ആ.
അതയിക്ണ്.
ആഹ് ആഹ്. കുറുമ്പങ്ങട്ട് വിട്ടിട്ടില്ലല്ലോ മൂന്നാമത്താളെ. അപ്പൊ ആ ആള് നീക്കുമ്പോ ഈ ആളെ ഒറക്കണം ഈ ആള് നീക്കുമ്പോ അയിനെ ഒർക്കണം. ആരേലും ഒരാളെ ഞാന് മാനേജ് ചെയ്ത് നടക്കണം.
അതന്നെ. പാവം എന്താ വേറെ ആരും സ സഹായത്തിനൊന്നും വേറെആരുല്ല.
സാഹായ്ത്തിന് ഇവിടെ ഒന്നും ആരുല്ല.
ആഹ് നല്ല കത്യേടെന്നേണ് എന്തായാലും ആ മൂത്ത മൂന്നാമത്തിനെന്നെ നോക്കണ്ട പ്രായാണ് ഇപ്പൊ.
ആഹ് പിന്നെ വേഗണ്ട് ബുദ്ധിയൊക്കണ്ട് വെച്ചോളും അല്ലാപ്പന്താ പറയാ അമ്മള്.
ആഹ് അതൊക്കെ ശരിയായിക്കോളേ. നമ്മളൊന്നല്ലപ്പ ഇതൊന്നും കണക്കാക്കുന്ന ആൾക്കാരൊക്കെ അള്ളാഹുവല്ലേ.
ഏഹ്
ആയിറ്റള്ളക്കണ്ട് വല്ലേതായ സേ നിർത്തിട്ടൊന്നുല്ലല്ലോ.
നിർത്തിയിട്ട് നമ്മളയില് അങ്ങനെ ഒരുതില്ലേ.
നിർത്ത ഞങ്ങ ഇനിക്കിഷ്ടല്ലാത്ത പരിപാടിയാണത്.
ആഹ്
ഞാന് എന്റെ മളോള് പറയും വാണ്ട വാണ്ടാച്ചെങ്കില് അങ്ങനെ അങ്ങനെ നിന്നോടട്ടെ നിർ ത്ത്ണ പരുപാടി ഇല്ലന്ന് ഞാന് ഞാനും നിർത്തിയിട്ടില്ല അ ഇനിക്ക് ഇന്റെ മോള് ഉണ്ടായന്റെഷം പിന്നെ കുട്ട്യാള് ഇണ്ടായിട്ടില്ല
ഉം
ഇനിക്ക് ഓ ഇന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഓളെ പ്രസയിച്ചു പിന്നെ അതിന്റെ ശേഷം ഇനിക്ക് കുട്ട്യാള് ഉണ്ടായിട്ടില്ല
ഏഹ് അങ്ങനെ
ഉം പെട്ട അങ്ങനണ്ട് നിന്നതാ പിന്നെ ഇവിടെ ഇവളെ ഇപ്പ ഇവിടെ ഉണ്ടായിന്നതുംല്ല റിയാദിൽ ഏന്നു അവിടുന്ന് വരുമ്പോൾ ഒന്നും ആറ് മാസം തിനൊക്കെ വരും വന്നാലൊന്നും ഉണ്ടാവൂല്ല
കുറെേ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു അയിനൊന്നും ഉണ്ടായതുംല്ല പിന്നെ
ലാസ്റ്റ്ത്തെ പ്രസവംന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതാല്ലേ
പത്തൊമ്പത് വയസ്സാണ് ഇന്റെ മോളെ ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആണ് ഇന്റെ മോളെ പ്രസവിക്ക്ണ്
റബ്ബെ അതെന്ത്യെന്നാവുലെ അത്ര പെട്ടെന്ന് നിന്നേ
ഇപ്പ ഇപ്പത്തെ പ്രായത്തില് കല്യാണം കഴിക്കേണ്ട പ്രായവ്ണൊള്ളൂ
ആഹ ഇപ്പ ഇങ്ങക്ക് എത്ര വയസ്സുണ്ട്
ഇനിക്ക് നാല്പ്പത്തൊമ്പതായി ഇപ്പോ ഇന്റെ മോന്ക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടാണ് വയസ് ഇപ്പൊ ഈ ജൂലൈ ഇപ്പോം ഈ ഏഴാംതി വന്നാ മുപ്പത്തി മുപ്പത്തിരണ്ട് കഴിഞ്ഞു
ഇനിക്ക് ഇരുപത്തിട്ട് വയസ്സായി
ആഹ് പിന്നെ
പടച്ചോന്റെ എന്തെലൊക്കെ ഒരു
ഇരുപത്തെട്ട് കഴിഞ്ഞ അപ്പൊ ഇന്റെ മോളും ഇങ്ങളൊക്കെ ഒരു പ്രായമാണല്ലോ
ആഹ് ഇരുപത്തെട്ടായി ഇക്ക്
ആ ഓൾക്കും ഇരുപത്തെട്ടെന്നെ
ഏഹ്
ഓള തന്നെ പ്രസയിച്ച ഞാൻ പത്തൊമ്പത് വയസ്സിലാ ഒബളക്കവിന മോളക്ക രണ്ട് സിസെറിന ആയത കൊണ്ട് ഇപ്പ ചെറുതിന് ഇപ്പോ ആറ് അഞ്ചു വയസ്സാണ് അഞ്ചാം വയസ്സാണ് അപ്പൾ ഞാൻ വിളാ എനിക്ക് നീക്കാനൊക്കെ വെിക്കണ കാലത്തല്ലേ ഇപ്പൊ ഒന്നും കൂടെ ഉണ്ടായി കുപ്പം വിള്ള അപ്പ അതിനൊന്നും ആയിട്ടില്ല കുറച്ച് കൈയ എട്ടേ ഇറിഞ്ഞ നിക്കുക അപ്പൊ
ഉം നൂറഞ്ച് പ്രസരം ആവണം എന്നാ പിന്നെ നമുക്ക് ഇത്രയും നോക്കാം
ഏഹ്
സിസേറിയനാവകുമ്പഴേ ഒരു ബുദ്ധിമുട്ടാണ് അറിയാം
അതാൻ പറയാ രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണം പറ്റും നാലിണ് ഒക്കെ പറ്റും മറ്റും പറഞ്ഞൊക്കെ ഉടുബോൾക്ക് അതിന് കുറെേ ഇടവേള ഒക്കെ ഉണ്ട് അഞ്ച് ചെറുക്കന് കുറെ ആട്ടാണ് പെണ്ണുണ്ടായത്
അ പക്ഷെ അവക്കൊരു ഫിഷറിന്റെ ഒരു അസുഖംണ്ടായിരുന്നു അതിന്റെറെ ഒരു അയിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ മൂന്ന് ഓപ്രഷൻ ഇപ്പ കഴിഞ്ഞിക്കക്കണേ അ ഇനി ഒന്നും കൂടെള്ള പറ്റുള്ളൂ
ആഹ ആഹ
ഇൻഷാ അള്ളാ ഒന്നും കൂടെ ഒക്കെ ഇണ്ടാവോ എന്നൊക്കെ ഇണ്ടാവോന്ന് കരുതാ ഇ ഇപ്പഴത്തെ കാലാവസ്ഥയും കാര്യൊക്കെ എനിക്ക് രണ്ടെണ്ണത്തിുമ്പോ നിന്നുഞ്ഞോളത് എങ്ങനെയക്കെയ അള്ളാഹവിന്റെ കണക്കാക്കൽന്നാവല്ലോ നിർത്തിയിട്ടൊന്നുമല്ല അങ്ങനെന്നന്താതാ ആമേൻ ഇൻഷാ അള്ളാ
വേറെ എന്തൊക്കെയിട്ട്
പിന്നെ എന്തെക്കെ പിന്നെന്താ റായത്തിലിങ്ങനെ പോണ്
എന്നിട്ട്പ്പ കുട്ടി ഉറങ്ങാ
ആഹ് ചെറിയാളിപ്പോ ഉറങ്ങാണ് ബാക്കി മൂന്നാൾക്കാരും ഇവിടെ കളിക്കണ്ട് മുണ്ടാതിരുന്ന് കളിക്കണെക്കെയിണ്ട്
അഹഹാഹാ അയിസെരി മ്
മ്മ്ഹ് ഞമ്മൾ ഏറെ സ്കൂളില്ലേ ടൈംമാകുമ്പോൾ രണ്ടാൾക്കാര് സ്കൂള്ള്പ്പോകും
ആഹ് ആ ചോറ് ഓക്കെരാ രണ്ട് നേര ഇത്തഇങ്ങട്ട് വരൂ ഒരുമിച്ച് വക്കലാ രാവില വക്കലാ
ആഹ് ഒരുമിച്ച് വക്കലാ ചോറൊക്കെ
ആഹ് ആഹ്
അല്ലെങ്കി പറ്റൂല്ലെ കാരണം നമ്മള്
അല്ലാ കഴയൂല്ലേ വൈകുന്നേരത്തൊരു വെപ്പും രാവിലൊരു വെപ്പും ഈകുട്ട്യാളെയും കൊണ്ട് എന്നാ രാവ് രാവിലത്തെ വെപ്പുതും കഴിഞ്ഞാ പിന്നെ വൈ വൈകുന്നേരം കൊറച്ചേരോന്ന് ഇരിക്കാലോ
ആഹ് പിന്നെ നാത്തുമാരൊക്കെണ്ട് അപ്പൊ പിന്നെ
ആഹ് അഹ്സെരി
അങ്ങനെക്കൊരുകഥയായിട്ടിങ്ങനെ
എങ്ങായ്ക്കോട്ടേട്ടോ ഓക്കെ
ആഹ് എന്നായിക്കോട്ടെ
എന്നായിക്കോട്ടെ ഇൻഷാഅല്ലാഹ് വിളിക്കണിണ്ടട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി
ഓക്കെ ഓക്കെ